ഓ കേക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട്
എന്താണ്ട് വിശേഷങ്ങള്
വിശേഷം കൊള്ളാം
ആണോ പിന്നെ ഫുഡഡൊക്കെ കഴിച്ചോ
ആ ഫുഡൊക്കെ കഴിച്ചു
ഉം
അമ്പലത്തി ആ അമ്പലത്തി പോയി ആ ആ അമ്പലത്തി ഉത്സവം ഉണ്ടായി ഞങ്ങളുടെ അടുത്ത അമ്പലത്തി ത്രീ
ഓ ഇപ്പൊ ഉത്സവത്തിന്റെ സീസൺക്കെ കഴിഞ്ഞില്ലേ സാധാരണ മാർച്ച് മെയയോട് കൂടി തീരും ആ ജൂൺ ആയില്ലേ ഇപ്പം
ഇപ്പ ഇവിടെ ഞങ്ങള ഇവിടെത് ലാസ്റ്റ് നടക്കുന്ന ഒരു ഉത്സവ
ആണല്ലേ ആ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവം എല്ലാം കഴിയും നമ്മുടെ ഉത് അസങ്ങൾക്കൊക്കെ ഭയങ്കര കെട്ടുകഴ്ചയൊക്കെ ഉള്ളതാണ് എല്ലാ ദിവസവും അന്നദാനവും ഒക്കെ ഉണ്ട് പത്ത് ദിവസവും അന്നദാനമാണ്
ആഹആ ഇത് ചെറിയൊരു അമ്പതവാ
ആണ ആ ഇപ്പൊ നമ്മുടെ വീട്ടടുത്തൊക്കെ ഇഷ്ടംപോലെ അമ്പലംണ്ട് പത്ത് ദിവസവും അന്നദാനവും ഒക്കെ ഉണ്ട് കഴിഞ്ഞ ഉത്സ വങ്ങളെല്ലാം കഴിഞ്ഞ ഒരുപാട് കെട്ടുകാഴ്ചകളും രാത്രി പ പരിപാടികൾ കൈകൊട്ടിക്കളികളൊക്കെ കൈകൊട്ടിക്കളി
ക കൈകൊട്ട കളി ആ ആ് അതെ ഇപ്പ എല്ലായിടും ഉണ്ട്ത് കൈകൊട്ട കളി ഇവിടെ ഉണ്ട് രണ്ടു ദിവസം ആ രണ്ടു ദിവസം ഉണ്ടായിരുന്നു
ആ ഇപ്പൊ ഒരു ട്രെൻറ് ആണ് കൊച്ചു പിള്ളേർ വല്യവരും
ആ ആ തീരെ തീരെ പൊടിപ്പള്ളേരു ഉണ്ട്
ആ ആഹ് ആ സത്യാണ് നമ്മള കാണാൻ പോവായിരുന്നു പിന്നെ പിന്നെ വേറെ സിനിമയൊക്കെ കാണാറുണ്ടോ
ആ സിനിമയൊക്കെ കാണാറുണ്ട്
ഏത് കണ്ട്
പുതിയ സിനിമ എന്ന് പറ ഇപ്പം പറങ്ങിയത് പാഴാത്രിയാണ് അവസാനം കണ്ടത്
നമ്മളെ ദൃശ്യം ത് ത്രീ കണ്ട് ആ കണ്ട് കൊള്ളാം ടൂ ഇൻ വണ്ണിന്റെ അത്ര പോരാ ആ കണ്ടിരിക്കാം അത്രയേ ഉള്ളൂ ടൂവും മണ്ണു ഒക്കെ സൂപ്പറല്ലേ അത്ര പോരാ ഇതും കണ്ടിരിക്ക എന്നേ ഒള്ള് കൊഴപ്പല്ല പിന്നെ കോമഡി സിനിമയാന്നോ ഇഷ്ടം
കോമഡിയാ കോമഡി കോമഡിയാ ഇഷ്ടം
എനിക്കും അതേനെ ക്ക് സിനിമ കണ്ടാ ചിരിക്കുന്ന സിനിമയാ ഇഷ്ടം വല്യ കഥ കാണ്ണ് കഥ ഓ അതിൻ്റെ കഥയില്ലായിരുന്നൊക്കെ ഓരോരുത്തര് പറയല്ല എനിക്ക് അയ്നോട് താല്പര്യം ഇല്ല നമ്മള് ഇത് ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലെ ആ എന്റർടൈൻമെന്റിന് വേണ്ടിയല്ലേ സിനിമ കാണുന്നേ അപ്പം കൊറച്ച് ആ അങ്ങനെ കൊറച്ച് തിരിച്ച് പണ്ടത്തെ കോമഡികികളൊക്കെ നമ്മള് ഇപ്പഴും ഇരുന്ന് കാണും
കാണും
ആ പിന്നെ വേറെന്താണല്ലേ ആ ഇപ്പഴത്തെ കോമഡിന്ന് അത്രയും രസല്ലല്ലേ ആ ഡബിൾ മീനിങ്ങ് ഒക്കെ ഉള്ള കോമഡികളായി പ ആ പഴയ സിനിമകളും ഒരു നയൻ്റീസിലെ സിനിമകൾ എന്ത് രസമണന്നോ
ആ മറ്റേല്ല പറക്കുംതളിക ഇല്ലയോ പറക്കുംതളിക അത് പക്ഷേ ഇപ്പഴത്തെ ജനറേഷൻ ഇപ്പോഴത്തെ പിള്ളേർക്ക് വരെ ആ സിനിമ ഇഷ്ടവാ
ആ അതാർക്കും എല്ലാർക്കും ഇഷ്ടമല്ലേ നമ്മളൊക്കെ അത് കണ്ട് കണ്ട് ചിരിച്ച് എന്ത് രസാ ഉം അതിനത്ത ആ ഒരു എലിയേം കൊണ്ട് ഒരു എലി നടത്തുന്ന ഒരു കഥ ആ അതൊക്കെ ഇപ്പഴും
ആ ആ കാലഘട്ടത്തില സിനിമകള് ഇപ്പ ഴത്തെ പിള്ളേര് അങ്ങനെ ഇരുന്ന് കാണ
കാണത്തില്ല പക്ഷെ പറക്കും തളിക കാണുവല്ലോ ആ ആ.. ആന്നന്ന ന്ന് എലമക്ക കക്കുത് ഇഷ്ട എല്ലാ ജൻറേഷനും പിടി ചരിത്തുന്ന സിനിമയത്
ആ ആ പക്ഷെ ഈ പുതിയ സിനിമയാണെങ്കി
ആ കണ്ടാത് കാണത്തൂല്ല നമ്മുടെ മനസ്സിൽ പോലും ഇല്ല ആ രണ്ടര മണിക്കൂർ കാണുന്ന ടൈമിലില്ലേ ഉള്ളത്
അല്ല പിന്നെ ഒരു വട്ടവും കൂടെ വന്നാ നമുക്ക് കാണാൻ തോന്നത്തില്ല പക്ഷെ പഴയത് നമ്മളൊക്കെ എ ത്ര കണ്ട
കണ്ടാൽ മ അടു മടുക്കത്തുംല്ല അത് നമ്മൾ ഓർത്തോർത്തിരുന്ന് ചിരിക്കുകയും ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പോഴത്തെ അത് ആ കണ്ട തീർന്ന് അന്നേ തീർന്നു പോയി പിന്നെ നമ്മുടെ മനസ്സിൽ പോലുംല്ല അതുപോലല്ലേ പഴയ പാട്ടുകളും പഴയ സിനിമേലെ പാ ട്ടുകളുവൊക്കെ അത്രയും രസള്ളതല്ലേ അത് കണക്കുള്ള ഇത്ര പാട്ടൊന്നും ഇപ്പ ഇല്ല
ഇല്ലില്ലി ല്ല
സീരിയലൊക്കെ കാണോ
സീരിയലങ്ങനെ കാണാറില്ല
മം നമ്മളും സീരിയല് കാണാറില്ല കൺ അത് സീരിയൽ ഒരു പ്രാവശം കണ്ട പോയ പിന്നെപി ന്നും കാണണ്ടേ അടിട്ടായി പോയി അത് അല്ല എന്നും ഒരു കഥ തന്നെ എല്ലാ സീരിയലിലും ഒരു കഥ തന്നെ ആആ ആ എന്നത്തായാലും കാണും ഒ ഒരു വഴക്കില്ലാത്തൊരു സീ ത്തി ഹിന്ദി സീരിയല് കണ്ടിട്ടുണ്ടോ
ഹിന്ദി സീരിയല് ഞാൻ കണ്ടിട്ടുണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോം കാണൻ വന്ന് ഇപ്പൊ കാണത്തില്ല
ഇതില് കണ്ട അതിനാത്ത്‌ അതിനാത്ത ഡയറക്ടർമാര് അയിനാത്തൊള്ള പെണ്ണുങ്ങളെ കാണിച്ചിരിക്കുന്ന വെറ് റും മന്ദബുദ്ധികളായിട്ട് ഒരിക്ക ഞാൻ കണ്ടോ കണ്ടോണ്ടിരുനപ്പഴ് ഒരു ലാപ്ടോപ്പ് കഴുകി ആശയെകൊണ്ട് ഉണക്കിട് ഒണ കെടന്ന്
ആ അത് നമ്മുടെ മലയാളത്തിന്റെ സീരിയലിനും ഉണ്ട് ണ്ടായിരുന്നു
ആണല്ലേ അത് ഞാൻ കണ്ടിട്ടില്ല
അയിന് ഓ അതിന്റെ ഹിന്ദി ആ അതിന്റെ മലയാളായിരിക്കും എന്നാ എടുത്തത്
ആഹ് എന്താണ് ഞാനിങ്ങനെ
ഹിന്ദിന്ന് ഈ മലയാളത്തില് ചെയ്യും
ഓ ആ അങ്ങനെ ചെയല്ലേ എന്നാ ഇനി അങ്ങനെ എടുത്തന്നത് അപ്പഴ്‌ ഞാൻ അങ്ങനെ നമ്മള് ടീവിട്ടേക്കുമ്പോ എന്തായും ഒന്ന് പോലെ അങ്ങനെ നോക്കി ഒരു ലാപ്ടോപ് കൊണ്ട് നൂതിടുന്നു ആ അത്ര
ഈ സിനിമയു അത് അങ്ങനെയായിരുന്ന് ഈ ചന്ദനമഴ എന്ന് പറയുന്ന ആ സീരിലിനാത്ത് ആ ആ അതിനകത്ത് നായി ഇതേ വെറും മന്ദബുദ്ധി ആയിട്ട
ആഹ് ആഹ് അതാ അതായിരിക്കും ഞാനതൊന്നും കണ്ടിട്ടില്ല
ഉം അതില്ല ട്രോള് അല്ല അതിപ്പോ ട്രോള് ട്രോൾ ഒന്ന് അന്ന് കുറേ ട്രോളൊക്കെ വന്നായിരുന്നു.
ആഹ് ആണല്ലേ ആഹ് ആ
ട്രോളി കൊറേ ആള്ള്അള്
ആഹ് ആഹ് ആഹ് ആഹ് ഓ അങ്ങനെയൊക്കെ ആ സത്യം പിന്നെ ആരായാലും
ആ ആ അത് പക്ഷെ ഹിന്ദി ഇതിന്ന് എടുത്ത് ത്തതാട്ടോ ഹിന്ദി സീരിയൽ ല്ല അത് മലയാളം എടുത്തതാ കാരണം എന്ന്‌ വെച്ചാ അതിനകത്ത് ആകൊര മറ്റേ ഹിന്ദി സീരിയലെ കൂട്ടായിരുന്നു
ആഹ് ഓ ശരി അടു അടുക്കള ആഹ് അടുക്കള നിക്കി ആ അതെന്നെ അതൊക്കെ കാണുമ്പഴേ ഒരു രു ഒന്നുല്ലേ കാണാൻ തോന്നത്തില്ലേ ഇങ്ങനെ ഏതെങ്കിലൊരു ഇത്രയും വേഷൊക്കെ ഇട്ട് ആരെങ്കിലും അടുക്കളെ നിക്ക് ആഹ് അങ്ങനെ യൊള്ള സീരിയലളാ സീരിയല് പിന്നെ വേറെന്താണ് വേറെ വിശേഷങ്ങള് യാത്രയൊക്കെ പോകാറുണ്ടോ?
യാത്രാ അങ്ങനെ എപ്പഴും പോകാറില്ല.
വെക്കേഷനക്കെ ആവുമ്പം പോവുവല്ലേ നമ്മള് ഈ അടുത്ത സമയത്തൊരു യാത്ര പോയാ രുന്ന് പൊന്മുടി അമ്പലവല്ല പൊന്മുടീ പോയ് ആഹ് അത് ഈ മഴയെക്കയുള്ള സമയത്താ പോയത് നല്ല രസവാ മഴയ മഴെ ചാറ്റൽ മഴയും ഒണ്ട് പിന്നെ ശരിക്കും മഞ്ഞ് മഞ്ഞ് മഞ്ഞ് നമ്മുടെ തൊട്ടടു ഏഹ് അടുത്ത് നിക്കുന്ന ആളെ പോലും കാണാൻ പറ്റത്തില്ല അത്രേ ഒര് രീതിയ ഞാൻ പക്ഷെ നമ്മള് നേ രത്തെ ഒന്ന് പോയിട്ടുണ്ട് അന്നിത്രയും ഒണക്ക് സമയത്തായിരുന്നു പോയത്.
അത് ഇപ്പഴെങ്ങാണ്ട് പോയി ഇപ്പൊ ഇപ്പ അടു ഇപ്പപോവുമ്പ മഞ്ഞുണ്ടോ?
ആഹ് ഇപ്പ ഈ മഴ സമയത്ത് പോയപ്പോ നല്ല മഞ്ഞ്. അത് കണാ റീൽസിലൊ ക്കെ അങ്ങനെ കണ്ടാ നമ്മള് പോണോന്ന് തോന്നിയത്. അങ്ങനാവണം ഫാമില്യ ട്ടൂയി ഉം അയ്ശരി അവിടെ മലേല്ലേ ഹിൽ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നല്ല മഞ് മഴയുണ്ട്
ആഹ് ഉം
മഞ്ഞും പിന്നെ പോന്ന വഴിയൊക്കെ രസമാണ്
ആഹ് ഹാഹ് ആഹ്
ന്ന്ട്ട് പിന്നെ ഒരു വെള്ളച്ചാട്ടം ഒക്കെയുണ്ട്
ആഹ്
വെള്ളച്ചാട്ടം അതങ്ങ് രണ്ട് കാടിന് ഉള് ള്ളിലാണ് രണ്ട് കിലോമീറ്ററോളം നടക്കണം നടന്ന് നടന്ന് നടന്ന് നടന്ന് കാട്ടിനകത്തൂടെ നടന്ന്
ഓടെ പോയി കുളിക്കാനൊക്കെ പറ്റോ
കുളിക്കാനൊക്കെ പറ്റും ക്ഷെ നമ്മൾ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു കരൊക്കെ കുളിക്ക്ന്ന് ഡ്രെസ്സൊക്കെ കൊണ്ടുവന്ന് കുളിച്ചിട്ട് ഡ്രസ്സ് മാറാനുള്ള സ്ഥലം എല്ലാം ഉണ്ട് ലേഡീ വേറെ ആ ജെൻസിന് വേറെ സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ എന്നനി ആരെേലും പോന്ന അന്നരെ പറഞ്ഞു പോകന്ന് ആരെങ്കിലും പോകുവാണെങ്കിൽ ഡ്രസ്സൊക്കെ കൊണ്ടു പോോണം
ഉം ഹം ഹം ഉ
കൊറേ നടക്കണം നടക്കാനാവുന്നവർക്ക് പോകൻ പറ്റും അത്വരെ പൊമുന്മുടി അങ്ങന ട്രക്കിങ് ഉണ്ട് ഇങ്ങനെ കുന്നനെ കുത്തനേ ഇങ്ങനെണ്ട് ഞാനും മോനുവൊക്കെ ന്റെ മൂള വരൊക്കെ കയറി
കയറി ആ
നല്ല രസ
എ ആ ആ എത്ര അല്ല എത്ര മണിക്കൂർ എട്
രണ്ട് രണ്ട മണിക്കൂർ എടുക്കും താഴ്ന്ന് ആ ആ അതെയണ കാണ് കെഎസ് ആർ ടിസി ബസ്സുംണ്ട് ഉം അങ്ങ് മേല് വരച്ചെല്ലും
മറ്റേ ഇതിനകത്ത് കേറിയായിാരരുന്നോ കെഎസ് ആർ ടി സി
ഇല്ല ഇല്ല എനി ഇതുവരെും ചാൻസ് കിട്ടീല്ല പോണ പോയോ ആ നമ്മളും അങ്ങനെ ബസ്സിൽ അങ്ങനെ അധികം പോക്കില്ല പോണന്ന് ഉം പക്ഷെ ഭയങ്കര തിരക്ക് രാവിലെയും വൈകിട്ടൊക്കെ ഇഷ്ടംപലും ബസ്സുണ്ട് പ്രിയദർശിനി നമ്മുടെ വീടി അടുത്തൂടെ നമ്മുടെ ടു പ്രൈവറ്റ് ബസ് ഇല്ല ട്രാൻസ്പോർട്ടാണ് മൊത്തം ആ അപ്പം ഇഷ്ടംപലെുണ്ട് ബസ്സ് നമ്മൾ ബസ്റ്റോപ്പിലക്കെ നമ്മള് ടു വീറിലൊക്കെ പോകുമ്പൾതിനെ പ്രദർശിച്ച് ബസ് പറ ബോഡ വെച്ച വന്നു ഉച്ചക്കൊക്കെ തിരക്കില്ല രാവിലെയും വൈക ഭയങ്കര തരക്ക കേറാൻ പറ്റത്തില്ല എന്റെ തൊട്ടപ്പുറത്ത് വീട്ടില് ആ കൊച്ച് ജോലിക്ക് പോവ്ന്നതാ പോയിട്ട് വന്നിട്ട് പറയും രണ്ട് ബസ്സ് കെറി ട്ട് തിരിച്ചറങ്ങിന്ന് അത്ര തെരക്കാന്ന് കേറാൻ വയ്യാന്ന് ഇപ്പം വണ്ടി ഒള്ളവര് രും വണ്ടിയൊ ട്ടെ തഹ് എടുക്കാതെ ഇതിലാ പോവ്‌ന്നെന്ന് ആ നമ്മള് ഈ അടുത്ത സമയത്ത് തമിഴ്നാട്ടിൽ പോയായിരുന്നു അപ്പഴ് അവിടെ ഉണ്ട് അവ്ടെന്ന്
അവ്ടെ നേരത്തെ ഉണ്ട് ഉം
അവ്ടെം ഇഷ്ടംപോലെ ബസ്സ് ഇണ്ട്
ഉം അവ്ടെയും പിന്നെ മറ്റേ കർണാടകത്തിലും ആ അവ്ടെയും ആ ഫ്രീയാ
ഡൽഹിൽ പണ്ടേ ഉണ്ടായിരുന്നു
ഇണ്ടായിരുന്നു ആ
ശെരി ഡാ ഞാൻ വിളിക്കാ
ആ ശരി ശരി ആ